ഹലോ
കേക്കാൻ പറ്റുന്നോ
ഹലോ
കേക്കാൻ പറ്റുന്നില്ലേ
ആ കേക്കാൻ പറ്റുന്നുണ്ട് നീ തെരക്കിലാണോ
അല്ല അല്ല പറഞ്ഞോ
എടീ എനിക്കൊരു സഹായം വേണാമായിരുന്നു എനിക്കൊന്ന് കേക്ക് ഉണ്ടാകണമായിരുന്നു അപ്പൊ എങ്ങനെ ഈ കേക്കിന്റെ പരിപാടികളൊക്കെ
കേക്ക് ഉണ്ടാകുന്ന അത് ഇപ്പം ജസ്റ്റ്‌ ഒരു സാധാ കേക്ക് മതിയോ അതാ ഏതാ ഏത് ഫ്ലേവറ എന്തേലും വേണോ
സാധാ കേക്ക് മതി അത് എങ്ങനെ ഫസ്റ്റിലേ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ എങ്ങനാ
സെറ്റ് ചെയ്യാണ്ടെന്ന് പറയുന്നത് നമുക്ക് തല്കാലത്തേക്ക് ഒരു കേക്ക് ആണെങ്കില് ആ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിജസ്റ്റ്‌ കിട്ടും അതല്ലങ്കില് നമുക്ക് ജസ്റ്റ്‌ ഒരു നോർമൽ ആ സ്പഞ്ച് ഉണ്ടാകാണെങ്കില് ആ ബേസിക് ആയിട്ട് വേണ്ടത് നമുക്ക് മേശർ മെഷറിംഗ് കപ്പ്‌ വേണം കാരണം കേക്കന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ ഒരു സയൻസ് സയൻസ്ഒക്കെ പോലെന്ന് വേണെങ്കി പറയാം കാരണം ബാക്കി ഒള്ളെ ആയ് ഫുഡ്‌ ഐറ്റെംസ്നോക്കെ പറയുമ്പോ നമ്മുക്ക് ഉപ്പു മോളെക്ക് നമ്മൾ ഇഷ്ട്ടൊള്ള വെച്ച് അത്യാവിഷോക്കെ വരി ഇട്ടാലും കൊഴപ്പ ഇല്ല പക്ഷേ ഇതിന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം ഒത്തിരിയെങ്കിലും മാറിയാ ആ കേക്ക് അവിടെ പോകും അതുകൊണ്ട് തന്നെ മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം അപ്പൊ അതുകൊണ്ടൊരു മെഷറിങ്ങ് കപ്പ് അതിപ്പം നമുക്ക് ഇവിടെ മാർക്കറ്റില് ഈസി ആയിട്ട് കിട്ടും പിന്നെ വേണ്ടത് ഒരു ബീറ്ററാണ് ഇതൊക്കെ വീട്ടില് കാണും അപ്പൊ അത്ണ്ടെങ്കില് അത് രണ്ടും ഉണ്ടെങ്കി ഏ പിന്നെ ബാക്കി ഉണ്ടാക്കാൻ എളുപ്പാണ്
അതുപോലെ തന്നെ ഇതില് മൈദ മ്ഹ് മൈദ അങ്ങനെ കൂടുതൽ ആഡ് ആവുന്നുണ്ടോ മൈദ എന്ന് പറയുമ്പോ ഒരു അൺഹെൽത്തി ഫുഡ് ആണല്ലോ
മൈദ എന്ന് പറയാ മൈദ ആടാവുന്നുണ്ട് പക്ഷെ നമുക്കിപ്പം പല ഹെൽത്തി ഓപ്ഷൻസിലാണെങ്കി കേക്ക് ഉണ്ടാക്കാം ഇപ്പ പല പല ഹെൽത്തി ആയിട്ട് അതായത് ഷുഗറിന് പകരം സ്റ്റീവിയാന്ന് പറഞ്ഞ അതായത് മധുര തുളസി യൂസ് ചെയ്ത് ഏ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്നാ മൈദക്ക് പകരം ആ വീറ്റോ അല്ലെങ്കി ഓ അങ്ങനെ പലതുംഏ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലാതെ ഇപ്പോ ജസ്റ്റ് ഒക്കേഷൻ ഒക്കെ ആണെങ്കില് ഈ പറഞ്ഞ പോലെ മൈദ വേണം പിന്നെ ബേക്കിങ് പൗഡറ്, മൊട്ട, പഞ്ചസാര, ഓയില്, എസൻസ് ഇത്രേം സാനൊക്ക മതി ഒരു കേക്ക് ഉണ്ടാക്കാൻ
അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഇപ്പംച്ച് അതായത് ഇപ്പൊ നമ്മളൊരു ഭയങ്കര ഫങ്ങ്ഷൻസിനൊക്കൊയാണെന്നുണ്ടെങ്കി അങ്ങനൊക്കെ ചെയ്യാല്ലേ പല പല ഹെൽത്തി ഡയറ്റിനൊക്കെയാണെന്നുണ്ടെങ്കി ഈ വീറ്റ് ഉപയോഗിച്ചും ഒക്കെ ചെയ്യാല്ലേ അപ്പൊ ഈ വീ റ്റിന്റെ ഇപ്പം ഈ ബ്രെഡ് ഇത് ഉണ്ടല്ലോ ഈ ബ്രെഡ് സംഭവം അപ്പൊ ഈ ബ്രെഡ് സംഭവങ്ങളുടെ സാനങ്ങളൊക്കെ എന്തുവാ
ബ്രെഡ് വീറ്റിന്റെ ആണോ ഉദ്ദേശേ
അതെ അതെ
ബ്രെഡ് വീറ്റിന്റെ എന്നൊക്കെ പറയുമ്പ സത്യം പറഞ്ഞാൽ നമ്മളിപ്പൊ കടയിൽന്നൊക്കെ വാങ്ങുന്നത് ഇപ്പൊ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരുവിധം എല്ലാവരും ഹെൽത്തി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് വീറ്റിന്റെ ബ്രെഡാണ് സത്യം പറഞ്ഞാല് അത് എനിക്കിപ്പോൾ ഇവിടെ വന്ന് പഠിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഹെൽത്തിയാന്ന് പറഞ്ഞ് കഴിക്കുന്നത് ഒരിക്കലും ഹെൽത്തി അല്ല കാരണം ഏ ഒരു ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് ആ നല്ല ഫോഴ്സില് നീഡ് ചെയ്യണം ഒരുപാട് ടൈമ് നീ നീട് ചെയ്താലേ ആ നീട് ചെയ്യണം അല്ലെങ്കിൽ മിഷിനാണെങ്കിൽ മെഷിനാത്ത് ഒരുപാട് ടൈം ഇത്ര ടൈമുണ്ട് ആ ടൈം അത്രേ നമ്മളിട്ട് ആ ഇതാക്കിയാലേ അത് റെഡി ആവത്തുള്ളൂ അപ്പം മ്ഹ് ഗോതമ്പൂ ബ്രെഡ്ന്ന് പറയുമ്പോഴത്തേക്കും ഗോതമ്പ് ആഡ് ചെയുമ്പോ നമുക്ക് അത്രയും ആ ഫോഴ്സില് നീഡ്‌ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര പതുക്കേ നീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഗോതബ്ബ്രെഡ് ഉണ്ടാക്കണങ്കിൽ അത് നമുക്ക് കൈയ്യും കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കൈയ്യും കൊണ്ട് പതുക്കെ ടൈം എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു കമ്പനിക്കാരും കൈയ്യും കൊണ്ടിരുന്ന് അത്രയും ടൈം എടുത്ത് ബ്രെഡ് ഉണ്ടാക്കൂല ഗോതമ്പ്ബ്രെഡ് അവർക്ക് മെഷിനാത്ത് അവര് ഇട്ടെടുത്തിട്ട് ഉണ്ടാക്കത്തേള്ളൂ അതുകൊണ്ട് തന്നെ കമ്പനിക്കാര് സത്യം പറഞ്ഞാ ചെയ്യുന്നത് ഒരു ആ അതായത് ബ്ലാക്ക് കാരമൽ എന്ന് പറഞ്ഞൊരു ഐറ്റ ഉണ്ട് അതായത് നമ്മുടെ നമ്മള് ഇപ്പൊ പഞ്ചസാര അലിയിക്കത്തില്ലേ അത്
അ
ഇത്ര നേരത്തിൽ കൂടുതൽ കുക്ക് ചെയ്യുമ്പോ അതൊരു കറുത്ത കളറായിട്ടു മാറും അതായത് ശെരിക്കും പറഞ്ഞാ കരി ഇഞ്ഞ് കാരമല് അപ്പം അത് നമ്മൾ ഈ പ്ലം കേക്കിലെക്കെ ആഡ് യ്യുമ്പം പ്ലം കേക്കിന് കളർ കിട്ടാൻ വേണ്ടി ആഡ് യ്യുന്നയാ ആ അതേ സാനം തന്നെയാണ് സാധാ മൈദാടെ ബ്രെഡുണ്ട് അതിനകത്തോട്ട് ഈ സാധനം ഒരു തുള്ളി ഒരിച്ചിരി ആഡ് യ്യുമ്പ തന്നെ കറക്റ്റ് എ ഗോതമ്പ്ബ്രെഡിന്റെ കളറായിട്ട് മാറും. സത്യം പറഞ്ഞ ഈ കമ്പനിയില് ഒരുവിധം ബേക്കേറീസ് എല്ലാരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അല്ലാ ഇപ്പൊ നമുക്കിപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ്ബ്രെഡ് വേണോന്നുണ്ടെങ്കി നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്ക ക. അതുപോലെ ന്നെ നമ്മള് വീട്ടിലുണ്ടാ ക്കിയാലും അത് സ് സാധാ ബ്രെഡ് പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കത്തില്ല. കാരണം മൈദയുടെ കൺസിസ്റ്റൻസി വേറെ ഗോതമ്പിന്റെ കൺസിസ്റ്റൻസി വേറെ രണ്ടും രണ്ട് ഇതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ആവൂല. അപ്പം ഈ ഹെൽത്തി ആയി
കളീന്ന്‌ വാങ്ങിക്കുന്നതും ഒട്ടും ഹെൽത്തി അല്ലെന്നാണ് പറഞ്ഞ് വരുന്നത് ല്ലെ
അതെ കാരണം ഡയറ്റൊക്കെ എടുക്കുന്നവര് ഒരിക്കലും അത് എട് ഹെൽത്തി ഓപ്ഷനെന്ന് പറഞ്ഞ് അതൂടി കഴിച്ചിട്ട് കാര്യമില്ല.
അപ്പൊ ഈ നമ്മളിപ്പ കേക്ക് ഉണ്ടാക്കുന്നതില് ഷുഗറ് വേണം എന്നുള്ള കാര്യം നീ പറഞ്ഞല്ലോ അപ്പൊ ഈ ഷുഗറിന്റെ കണ്ടന്റ് അതും ഷുഗർ കണ്ടന്റ് ഒരുപാട് കൂടുതലായിരിക്കത്തില്ലേ അപ്പൊ അതു ഒരു അൺഹെൽത്തി അല്ലേ അപ്പൊ ഷുഗർ നമ്മൾ ഒരുപാട് അതിൽ ആഡ് യ്യേണ്ടി വെര്ത്തില്ലേ
കേക്ക് എന്ന് പറയുമ്പത്തേക്കു അതൊരു സ്വീറ്റ്സ് ആണ്. അയിനകത്ത് ഷുഗർ ആഡ് യ്യാതെ പറ്റത്തില്ല. അയിനകത്ത് സത്യം പറഞ്ഞ അതിനത്ത് ചേർക്ക്ന്ന ഓൾമോസ്റ്റ് എല്ലാം ആ അൺഹെൽത്തി അല് അൺഹെൽത്തിന്ന് പറഞ്ഞ ആണ്. കാരണം മൈദ, പഞ്ചസാര പിന്നെ ആകെ മൊ
ഇപ്പൊ കേക്കന്ന് പറഞ്ഞപ്പൊ നീ പറഞ്ഞു ഷുഗർ ആണ് സ്വീറ്റ് ആണ്. പക്ഷേ ഷുഗർ ഫ്രീ ആയിട്ട്ള്ള കേക്ക്ള് നമക്ക് അവൈലബിൾ ആണല്ലോ
അതെ അങ്ങൻത്ത വാങ്ങുമ്പോൾ നമ്മൾ അത്രേ എക്സ്പെൻസീവു ആയിരിക്കും അയിനകത്ത് അത്രയും എഫോർട്ടും ഉണ്ട്. അപ്പ ഒരു ഹെൽത്തി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ അത്ര എക്സ്പെൻസീവ് ആയിരിക്കും കാരണം അയിനുള്ള ഐറ്റംസ് ഒക്കെ അതുപോലെ ചീപ്പായിട്ട് നമ്മൾ മാർക്കറ്റീന്ന് കിട്ട് അയിന് എന്തുവാണെങ്കിലും അതിനകത്ത് സത്യം പറഞ്ഞാല് അ ആ എന്താ ചേർത്തേക്കുന്ന ഐറ്റംസും അത്രേം ചീപ്പായിരിക്കും. കാരണം ആരാണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും ലാഭം നോക്കിയേ ചെയ്യത്തുള്ളൂ. ആര്ക്കു ഇപ്പം തുല്യ ഒരാൾക്ക് തുല്ല്യായിട്ട് ആ മ് ലാഭം നോക്കാതെ അങ്ങനെയൊന്നും ഒരു കാര്യം കൊടുക്കാൻ നിക്കത്തില്ല. അപ്പൊ അതൊണ്ട് ന്നെ നമ്മള് ഫുഡൊക്കെ വാങ്ങുമ്പം കൊറച്ച് പൈസ കൊടുത്താണെങ്കിലും വാങ്ങുമ്പ നല്ല വാ നല്ലത് വാങ്ങി കഴിച്ചാല് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്.
അതെ അതെ ഇപ്പൊ നല്ലതിന് നല് ല്ല വെല കൂടുതലാണെങ്കി നല്ല എക്സ് പെൻസീവാന്ന് പറഞ്ഞ പോലെ ചീപ്പ്ള്ളല്ല ചീപ് റെയിറ്റായിരിക്കും ല്ലേ?
ഉം അതെ പഷെ ആൾക്കാര് കൂടുതലും ചീപ്പായിട്ടാകുമ്പ അത്രേ ഈ പൈസക്ക് ലാഭമല്ലെന്നു കരുതും നേരെ പോയി വാങ്ങും പക്ഷെ നമ്മള് ആ കൊറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി ആ വാങ്ങുന്നത് നാളെ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണ്ടേ?
അപ്പ ഈ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഇപ്പ നമ്മള് ഫസ്റ്റ് ഇപ്പൊ ഒരാൾ കേക്ക് ഉണ്ടാക്കവാണെന്നുണ്ടെങ്കിൽ ഈ മെഷർമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ മെഷർമെന്റ് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണോ?
അതെ അത്പ്പ കമ്പനിയുടെ മാർക്കറ്റിൽ എല്ലാടും അവൈലബിൾ ആണ് ഇനിയിപ്പം പോയി വാങ്ങ ഇതാണെങ്കി ഓൺലൈൻ ആയിട്ട് ഇതെല്ലാം കിട്ടും.
അതുപോലെ തന്നെ നമ്മൾടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെങ്ങനെ ഇപ്പം ഓവനും അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ കുക്കറിലൊക്കെ ചെയ്യുന്നവരെ കണ്ടില്ലേ നമ്മടെ വീട്ടില് ജസ്റ്റൊരു ഒര് എന്റർടൈൻമെന്റകാം ആ കുക്കറിലൊ ഓവനിൽ ചെയ്യുന്നത് നല്ല ഡിഫ്‌റൻസ് ഉണ്ടാവൂവല്ലേ കേക്കിന്?
ഇല്ല അങ്ങനെ ഡിഫ്‌റൻസ് ഒന്നു ഉണ്ടാവത്തില്ല, പഷേ എ പ്പ എന്റെ കാര്യം പറഞ്ഞപോലെ ഞാനിപ്പിത്രേ നാള് ബേക്ക് ചെയ്യെന്നെങ്കിലും ഒരുപാട് വർഷം പ്പ രണ്ട് മൂന്ന് വർഷം ത്തോളം എന്റെ കയ്യില് ശെരിക്കും പറഞ്ഞ ഓവന് ഇല്ലായിരുന്നു, അപ്പ ആ ടൈമിലൊക്കെ ഞാന് ഈ പറഞ്ഞപോലെ കുക്കറില് അല്ലെങ്കില് ആ വല്ല്യ ആ വല്ല്യ ഈ പാന് അതിനാത്ത വെച്ചായിരുന്നു ഞാനൊണ്ടാക്കികൊണ്ടിരുന്നത് അപ്പം വ്യത്യാസൊന്നുല്ല ഞാനതായിരുന്നു ഫീല് ചെയ്തോണ്ടിരുന്നത് എനിക്ക് തോന്നു ഒന്നോർത്ത അതായിരിക്കുംഒന്നൂടി കൺവീനിയന്റ്, കാരണം എനിക്ക് എളുപ്പം തോന്നിത് ഓവൻലിക്കാളും കൊറച്ചും കൂടി പെട്ടന്നതാവുന്നുണ്ട് ഓവൻലൊരു പണി വരും തീർന്നു ഇനിയതല്ലങ്കി നോക്കിയ മതി അതവിടിരുന്നോളും.
പഷേ ഗ്യാസ് നമക്ക് ഗ്യാസ് നമുക്കൊരുപാട് തായിപോത്തില്ലേ ഗ്യാസിന്റെ ഉപയോഗം കൊറച്ച് കൂട് കൂടുതലാവത്തില്ലേ അത്രയും നേരം ഇപ്പ ഏകദേശം എത്ര ടൈംമെടിക്കെണ്ടി ഇപ്പ കുക്കറിൽ കുക്കറിൽ ആണെങ്കിലും അല്ലങ്കി ഈ പറഞ്ഞ പനിലാണെകിലും എത്ര ടൈമെടിക്കില്ലേ ഏകദേശം നിനക്കോർമ കാണി എത്ര ടൈമെടിക്കേണ്ടി വരും പ്പ ഓവൻലാണെകിലും നീ എത്ര ടൈമ് ടൈമർ വെച്ചായിരിക്കും ചെയ്യ്ന്ന
ആ ഓവൻലാണെങ്കി എനിക്ക് തോന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് ന്റെ ഉള്ളിലൊക്കെ എടുക്കും പഷേ ഈ പറഞ്ഞ കുക്കറിലൊക്കെ ആകുമ്പ പത്തിരുപതു മിനിറ്റ്കൊണ്ട് തന്നെ റെഡി ആകും അപ്പ എനിക്ക് നമ്മളിപ്പം ചെറിയചെറിയ ഓർഡറൊക്കെ എടുക്കുന്നെങ്കിൽ കുക്കറായിരിക്കും ഒന്നോർത്ത ലാഭ അത്രേം കറന്റിനെക്കാളും കുക്കറായിരിക്കും ഒന്നുംകൂടി എനിക്ക് ലാഭയിട്ട് തോന്നിയത് പിന്നെ ഇപ്പം
അതുപോലെന്നെ നീ അതുപോലെന്നെ നീ ഈ ഓവൻ ചെയ്യുന്ന സമയത്ത് നിങ്ങള് കറന്റ് ബില്ല് കറന്റ് ബില്ലിന്റെ ഫ്ലോ അത്യാവിശ്യം കൊറച്ച് കൂടുതലായിരുന്നല്ലേ നല്ല രീതിയിൽ കറന്റ് ബില്ല് വരുന്നുണ്ടോ അ ആ അത്യാവിശ്യം കൊഴ് നോർമലാ? ള്ള രീതിത്തന്നെയാരുന്നോ വന്നോൻ രുന്നത് കാരണം ഇതിന്റെ രണ്ടിന്റേം ഡിഫ്‌റൻസ് അറിയാൻവേണ്ടിട്ടാടി കാരണം ഗ്യാസിന്റെ ഇത് വെ ചാണോ നമ്മക്ക് കൂടുതലും ലാഭം അതൊ കരന്റാണോ അതിന്റൊരു ഡിഫ്‌റൻസ് അറിയാൻവേണ്ടി ഞാൻ ചോദിച്ചതാണ്.
കറണ്ട്ബില്ല് എന്തായാലും കൂടും കാരണം നമ്മളോവാൻ അത്രേം ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് പിന്നെ ഞാനെന്ന് പറയുമ്പോ അത്രേം ഒരുപാട് ഓർഡർ എടുക്കുന്നില്ലാത്തോണ്ട് അത്രേം ഡിഫ്‌റൻസ് അറിയാൻ പറ്റത്തില്ല കറന്റ്‌ എവിടുന്നാ അത്രേം ചെലവാകുന്നതെന്നും കാര്യങ്ങളും.
ഇപ്പം ഗ്യാസിതന്നെ നമ്മള് പഷേ ഗ്യാസിലിന്ന് പറയുമ്പ കഴിയുമ്പഴ്ത്തേക്കും നമ്മളിപ്പ നീ ഒരുപാട് ഓർഡറുകാളെടുക്കാത്തൊണ്ട് എനിക്ക് തോന്ന്‌ന്നു ഗ്യാസ് പഷേ നമുക്കപ്പം ഭയകര ഓർഡറുള്ള കൊറച്ചറിയപ്പെടുന്ന ഒരാൾക്കൊക്കെ ആണെന്നുണ്ടങ്കി എനിക്ക് തോന്ന്‌ന്നു കൊർ ഓവനായിരിക്കും എളു
ആഹാ ഓവൻ തന്നെയാണ് ഓവൻ തന്നെയാണ് എപ്പോഴും നല്ലത് സേഫും ഞാനിപ്പോ ഓവനിലാണ് ഇപ്പൊ കൊറേനാളും കൊണ്ട് നാലഞ്ചു വർഷം കൂടി ഓവൻ തന്നെയാണ് കാരണം ഈ കുക്കർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ സേഫ് ഒന്നും അല്ല ഓവനെന്ന് പറയുമ്പോ ജസ്റ്റ് ഓണക്കി ഇടുകാ പെട്ട ഓവൻ തന്നാണ് കൺവിനിയന്റ് പക്ഷെ ഞാൻ